കേൾക്ക്ന്നുണ്ടോ
ആഹ് ണ്ട് കേൾക്ക്ണ്ണ്ട് ഉം എന്തൊക്കെണ്ട് വിശേഷം
ഓഹ് നല്ല വിശേഷം
എന്താ പണിയൊക്കെ കഴിഞ്ഞിരിക്കാ
ആഹ് പണിയക്കെ കഴിഞ്ഞിരിക്കയാണ്
ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല
ആഹ്
ചായ കുടിക്കാ വൈകും
ഉം നേരെ കൊറേയാവും ഏഴ് മണിക്കോ ഏഴ് മണി ചായ ആഹ് - മക്കളൊക്കെല്ലേ?
ആഹ് ഇണ്ട് ഒരാള്- ആഹ് ഒരാളെള്ളൂ-
ച്ചെറ്താ-
അഞ്ചു വയസ്സ് യു കെ ജി പഠിക്കണ്-
ആഹ് ചെറിയ കുട്ടിയാല്ലേ?
ആഹ് -
ആകുട്ടിയൊ പെൺകുട്ടിയോ?
മോളാണ്-
ആഹ് -
അവിടെയോ?
എനിക്ക് മൂന്നാള്ണ്ട്-
അഹാ - പഠിക്കയാണോ വലൃയ മക്കളാണോ? എന്തെയ്യാണ് മക്കളൊക്കെ
മക്കള് ര രണ്ടാള് വലുതാണ് രണ്ടാമത്തെ മോള് പ്ലടു കഴിഞ്ഞു ഹോ
ആഹ
പിന്നെ ചെറുതൊന്നുണ്ട് അത് ഓന് ഓന്നാം ക്ലാസ്സിലാണ്
ആ ആ രണ്ടാമത്തെ ആള് വിളയാള തമ്മില് നല്ല വയസ്സ് വ്യത്യാസം ണ്ടല്ലോ
ഉണ്ട് ആ ഡിഫറൻസ് പതിനെട്ട് വയസ്സിന്റെ മാ റ്റണ്ട്
ഓ അപ്പൊ പ്ലസ് ടു ഇപ്പൊ എക്സാമ് എഴുതി കഴിഞ്ഞതാണോ അപ്പൊ എന്താണ് ഇനി തുടർന്ന്ള്ള പരിപാടിയൊക്കെ
ഓള് കോഴ്സ് ഏതേലും പ്രഫഷനൽ കോഴ്സ് നോക്കാണ് നൈസിങ്ങ ആണ് പറയണ ഉ ഡിഗ്രിക്ക് പോണില്ല എന്നുള്ളതില്
ആഹ ഇപ്പൊ കൂടുതൽ കുട്ടികളും നഴ സിങ്ങ് നോക്കുന്നുണ്ട് കിട്ടിയാലൊക്കെ നല്ലതാണ് നമുക്ക് ഇപ്പൊ പുറത്തേക്കൊക്കെ പോയി ഇ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്കാണെങ്കിലും നഴ്സുമാർക്കൊക്കെ നല്ല സ്കോപ്പ ആണ് ഇപ്പോ
ആഹ ആഹ ലും ജോ
ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ
കേക്കണില്ലേ ഇല്ലേ ചായടി കഴിഞ്ഞിട്ടില്ല
എന്താ വൈകുവ അവിടെ
ഇവടീം വൈകും ഇന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ കൊറച്ച് പിന്നെ ചായുടിയും വൈകും
ഇന്ന് ഞാൻ രാവിലത്തെ വൈകി രാവിലെ പത്ത് മണിയായി രാവിലത്തെ കഴിക്കും ഇങ്ങനപ്പൊ ഉച്ചക്കും വെശപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഹസ്ബൻഡ് ഉച്ചക്ക് ഊണ്കഴിക്കാൻ വന്നപ്പോത്തേക്കും ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നു- കൊച്ചിന് കൊണ്ടേന്നതാണ്, - കൊച്ചത് ഫുള്ള് കഴിക്കില്ല- അപ്പം പിന്നെ ചൂടോടെ ഞാനങ്ങ് കഴിച്ചു ഞാൻ ഓളും കൂടി കഴിച്ച്പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞഞ് പുള്ളിക്ക് വീട്ടിലിണ്ടാക്കിയ ചോറും കറിയൊക്കെ കൊടുത്ത് ഞാനും കൊച്ചു അവിടെ ഒരു ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ അത് കാരണം വേഗം വേഗങ് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെത്തേക്ക് പിന്നെ സാധാരണ ആ സമയത്തൊന്നും കഴിക്കാറല്ല
ആഹ എനിക്കൊന്നും നല്ലോന്ന് ഞാനിന്ന് മൂന്ന് മണി ആക്കണം ഭക്ഷണം കഴിച്ചപ്പോ ആ കൊറച്ച് മുറ്റത്ത് കുറച്ചു പണികളൊക്കെ ഉണ്ടണ്ട് പുല്ലൊക്കെ പൊന്തിട്ട് മഴ പെയ്തിട്ട് ആകെ മുറ്റക്കെ നിറയ പുല്ലായിരുന്നുക് ചതൊക്കെ പറിക്കാനൊക്കെ ഇന്ന നേരം രകി പിന്നെപ്പൊ വസണണ്ട കുളിക്കാനുന്നേരം വൈകി
ഒത്തിരി മുറ്റൊക്കെ ഉണ്ടോ
ഇല്ല കുറച്ച തന്നെ ഉള്ളൂ ഉള മുറ്റത്തിന്റെ പുുള പറഞ്ഞിന്ന് തിരിന്നല്ലോ
ആ ഇവിടെ ഇന്റർലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം
ആഹ ആയി
എന്നാലും അതിന്റെ ഇടയിൽ കൂടിയും വരൂട്ടോ തുളസിയാണ് മുള പച്ച മുളച്ച് വരണത് ഞാനൊക്കെ ഇതിന് മാത്രം എവിടെ ഇരിക്കണ തുളസി ചെയ്യുന്നുണ്ട് ദൂരാന്ന്റിയാമോ അതിന്റെ ഇടൽ കൂടിയൊക്കെ കല്ലിന്റെ ഇടയിൽ കൂടി ഒക്കെ മുളിച്ചു വരും ഉം ഉം ഇവിടെ തൊട്ടവാടില്ല തുളസി പനിക്കൂർക്ക കാട് പോലെയാണ് രണ്ടും
അത് രണ്ടും മരുന്നുന്നാണ്
മരുന്നാ ണ് ആ നല്ലതാണ് പക്ഷെ എന്റെ മോള്അതൊന്നും കഴിക്കൂല അപ്പ അവൾക്ക് മൂക്കടപ്പൊക്കെ വരുമ്പോ ആവി പിടിക്കാൻ വേണ്ടി പനിക്കൂർക്ക് എടുക്കും
ആഹ
ഇത് രണ്ടും വാട്ടിപ്പിഴഞ്ഞ് നീരൊക്കെ എടുത്തിട്ടൊക്കെ നല്ലതൊക്കെയാണ് പക്ഷേ അവൾ ക്കതൊന്നും പറ്റൂല്ല. അവൾക്ക് ഇംഗ്ലീഷ് മരുന്നേ പറ്റുള്ളൂ.
ആ ഇംഗീഷ് മരുന്നാ ഒടുക്കല്
ആ ഇടക്ക് ഒന്ന് ഹോമിയോ ട്രൈ ചെയ്തിരുന്നു കൊഴ പ്പൊന്നുല്ല ആ ഡോക്ടറ മാറുന്ന ണ്ടാരുന്നു പക്ഷെ പുള്ളിയാണെങ്കില് ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് ശേഷംേ ഇരിക്കും പന്ത്രണ്ട് മണിയൊക്കെ അടുത്തേ ഇരിക്കുള്ളൂ പിന്നെ വൈകീട്ട് അഞ്ച മണിക്ക് ശേഷം അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ കൊച്ചിിനു വല്ല പനിയൊക്കെ വന്ന കഴിഞ്ഞാലൊക്കെ പുുള്ളിയുടെ ടൈം നോക്കി കൊണ്ടോല് നടക്കൂല
ക്ഷമയും വേണം നമ്മള് ഓമ്യ മ രുന്ന കൊടു കുമ്പോ
ആ പുള്ളീടെ നല്ലതാട്ടോ പെട്ടെന്ന് മാറും കാണം പുള്ളീെ ചെന്ന് കണ്ട കഴിഞ്ഞാ എനിക്ക് ഒരു സമാധാനണ് ഇവൾക്കെ ആഹ് പനി കൂടിട്ട് ഒരു വയസ്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ചെറുതായിട്ട് ഒരു ഫിറ്റ്സ് പോലെ വന്നിരുന്നു
ആ
ഒരു ഒരു മിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ദൈർഘ്യം അപ്പോൊ അന്നേരം ഞാന് ഇതൊന്നും കണ്ടിട്ടി ഇവളാകെ കണ് കൃഷ്ണമണിയൊക്കെ മേൽപോട്ടൊക്കെ പോയി വെറച്ച് ആകെ ഇതാക്കെയായി പേടിച്ച് അപ്പാ അടുത്ത്‌ ള്ളോരു പ്രൈവറ്റ് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി അപ്പൊ അവര് പറഞ്ഞത് അഞ്ച് വയസ്സ് വരെ പനി വരുമ്പോ സൂക്ഷിക്ക
ആഹ് അങ്ങനെ ണ്ടാവും ഉം പനി കൂടിയ ണ്ടാവും അങ്ങനെ ഒരു പ്രാശം വന്ന കഴിഞ്ഞാല്
ആ അത് രണ്ട് മിനിറ്റില് കൂടുതല് നിക്കുകവാണെങ്കില് ഏ സി റ്റി സ്ക്കാനോക്കെ എടുത്ത്‌ നോക്കണം തലെടെ ന്ന് പറഞ്ഞു ആ ഇതി അത്രേന്നും നിന്നില്ല ഒരു മിനി റ്റ് കഷ്ടി അപ്പൊ തന്നെ ആളങ്ങ് തള ന്നു പോയി പിന്നെ വിളിച്ചിട്ട് മിണ്ടുന്ന ക്കെ ഇണ്ടായിരുന്നു ഇങ്ങനെ മൂളാന്നെക്കെ ഇണ്ടായിരുന്നു- അപ്പോ അന്നേരം നമുക്ക് ഇങ്ങനെ അറിയൂല്ല ഇവൾക്ക് അതിന് മുന്നേ പനിന്ന് പറയാനായിട്ട് വന്നിട്ടില്ല വാക്സിൻ എടുക്കുമോ ചെറിയ പനി രണ്ടു ദിവസത്തേക്ക് വരുന്നതേ ഉള്ളു അത് കാരണം ഈ തെർമോമീറ്റർ ഒന്നും ആ തെർമോമീ റ്റ്റൊന്നും നമ്മള് വാങ്ങി വെക്കലൊന്നും ഇല്ലാ അത് പിന്നെ നമ്മള് വാക്സിൻ എടുക്കുമ്പം ഡോക്ടർ പറയും പനിക്കും- രണ്ടു ദിവസം പനി ഉണ്ടാവും പാരസെറ്റമോൾ കൊടുത്താ മതി നമ്മൾ മരുന്ന് തരും ആ അപ്പൊ അതീ പിന്നെ ഇവൾക്ക് പനി വരുമ്പോ നല്ലോണം സൂക്ഷിക്കണം ചൂട് വരുമ്പോ തന്നെ നനച്ചു തുടച്ചുകൊടുക്കണനെ കൊടുക്കണംന്നൊക്കെ അപ്പൊ ഇവൾക്ക് ഒരു തവണ ചെറിയൊരു ചൂട് വന്നപ്പോഴത്തേക്കും അത് ഉച്ച കഴിഞ്ഞാണ് പനി വന്നത് അപ്പൊ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി പുള്ളിനോട് ഞാനിങ്ങനെ കാര്യ പറഞ്ഞതുപലെ വന്നിട്ടുണ്ട് എന്ന പുള്ളി പറഞ്ഞു എന്റെ മരുന്ന് കഴിച്ചാല് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് അതായത് ഫിറ്റ്സ് പനി വരുമ്പോൾ കൊടുക്കാനായിട്ട് ഫിറ്റ്സിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട് അപ്പൊ അത് കൊടുക്കണ്ട നിങ്ങത് നിർത്തിക്കൂ എന്റെ മരുന്ന് കഴിച്ച വരൂലന്ന് പറഞ്ഞഞ് പുള്ളിയുടെ മരുന്ന് രണ്ട് തു പുള്ളിയുടെ മരുന്ന് കഴിച്ചേന് ശേഷം പിന്നെ ഇവൾ ക്കത് വന്നിട്ടേ ഇല്ല അപ്പൊ പനി വരും പുള്ളിയുടെ കൺസൾട്ടിങ് ടൈം അടുപ്പിച്ചൊക്കെ ആണെങ്കിൽ
ല്ല ആഹ്
അല്ലാത്ത സമയത്ത് ഒരു ദിവസം ഇവൾക്ക് ഒരു ഏഴ മണിയൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും സ്കൂള് വിട്ട് വന്ന് ഹോം വർക്കൊക്കെ ചെയ്ത് ആള് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് ഏഴ ഏഴര മണിയക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എണീറ്റപ്പോ നല്ല പനി അപ്പൊ ആ സമയത്ത് ല്ല പുള്ളി അ വെക്കേഷൻ കഴിഞ്ഞപ്പ പിന്നെ പ്രൈവറ്റി തന്നെ കൊണ്ടുപോയി കാണിച്ച്.
ആഹ
ചര വയസ്സ് കഴിഞ്ഞ നവംബറില് ആറു വയസ ആകും എന്നാലും പനി വരുമ്പോ അഞ്ചു വയസന്ന് പറഞ്ഞാല് എനിക്കൊരു ടെൻഷനാ ആ
കുട്ടിയെ നമ്മള് വേഗം കൊണ്ടുപോയി ഡോക്റെ കാണിച്ചു
ആ ആ കൂടുമ്പോപ്പ തെർമോമീറ്റർ രണ്ടെണ്ണാണ് രണ്ടെണ്ണ ഇവിടെ ര എന്റെ വീ കാരണം എങ്ങാനും നമ്മൾ യൂസ് ചെയ്തണ്ടിരി ിക്കണത് മല്ല ബാറ്ററി പോ എന്തെലും ചെയ്യും ാലോന്ന്ഓർത്തിട്ടെ ഇടക്കിടക്ക് എനിക്ക് തൊടുമ്പോ ചെറിയ ചൂട് പോൽ ത്തെ ഞാൻ അപ്പോ തെർമോമീറ്റർ വെച്ച് നോക്കും ടെമ്പറേച്ചർ എന്തോരണ്ട്ന്ന് പിന്നെ കെടക്കാൻ നേരത്ത് ഫ്ലാസ്ക് ല് ചു ചൂടു വെള്ളൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് കിടക്കല് കാരണം രാത്രിയൊക്കെ വല്ല പെട്ടെന്ന് ചൂട് വരാണെങ്കില് നനച്ച് തുടച്ചു കൊടുക്കാനേ
ആ ആ
ഉം അങ്ങനെ
ആ
മോന്റെ സ്കൂളൊക്കെ അടുത്ത് ത ന്നെ ആണോ വീടിന്റെ അടുത്ത് തന്നാണോ പഠി
വീടിന്റെ കൊറച്ച് പോണം കൊണ്ട് വിടണം
അപ്പ ആര് കൊണ്ടാക്കും
ഇൻക്ക് അവിടെ ഒരു ടൈലറിങ്ങിന്റെ ഒരു കടണ്ട്
ആ ആ ആ
സ്കൂളിന്റെ അടുത്തന്നെ അപ്പൊ ഞാനും അവനും ഒന്നിച്ചു പോവും
സ്വന്തം കടയാ
ആ ആ
ആ ഇപ്പ എല്ലാ എല്ലാം തയ് ക്കുവോ ഷ് ചുരിദാർ ബ്ലൗസ് എക്കെ തയ്ക്കോ
ക്കും അപ്പൊ ഞങ്ങള് രാ വിലങ്ങനെ ഒന്നിച്ച് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വൈകുന്നേരം ഓലെ സ് കൂൾ വിടുമ്പം ഞങ്ങൾ ഒന്നിച്ച് വിരും
ഒന്നിച്ചു വരും ആ ആ
കര്യത്തിന് അവിടെ അടുത്താക്കിയതാ പിന്നെ ഹസ്ബൻഡിന്റെ തറവാടൊക്കെ അതിൻ്റെ അടുത്താണ്
ആഹ്
പ്പൊ പിന്നെ സ്കൂള് വിട്ടാലും മോനങ്ങട്ട് പോവൊക്കെ ചെയ്യാ അപ്പൊ
ആഹ് ആ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തയ്ക്കാനും ഇച്ചിരി കൂടുതല് ഇണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാലും ആഹ് ദൂര ആഹ് അതും ബുദ്ധിമുട്ട ആഹ് നടന്നു പോവാള്ള ദൂരംള്ളോ വീട്ടിന്ന് അതോ ബസിനു പോണോ ഹലോ ഹലോ നടന്നു പോവാൻള്ള ദൂരാണോ സ് സ്കൂളിലേക്ക്
ഇല്ലേ
അത ബസിന് പോണോ? ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു. കറിയൊക്കെ എന്തായിരുന്നു.
ഉച്ചക്ക് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ചി ക്കനൊന്ന് വരണ്ടി വെച്ചു. നിങ്ങക് എന്തെര്ന്നു?
ഞങ്ങൾക്ക് മീൻകറി.
ആഹ്.
പ്പൊ ട്രോളിംഗ് ക്കെ യതാ മീൻ കിട്ടാനില്ല. അപ്പൊ പൊടിമീൻ പോലെ മിക്സ് ചെയ്തെല്ലാം കൂടി കിട്ടി. ഇപ്പൊ മീൻ മുളക് കറി മുളക് ചാറ് വെച്ച് പിന്നെ വെണ്ടക്ക വെണ്ടക്ക ഉ തോരം വെച്ചു. പിന്നെ രാ കൊർ പക്ഷെ ബീഫ് ഇരുപ്പുണ്ടായിരുന്നു അപ്പൊ രാവിലെ പുട്ടിന് എറച്ചിക്കറി ഇണ്ടാക്കി അതും രു
ആ നിങ്ങളെങ്ങനെ മീൻക റി കുടംമ്പുള്ളിട്ടാ വെക്കാ
ആ കൊ മൊളകിയാറ് വാളംമ്പുളി.
ആ
തേങ്ങരച്ച് വക്കുമ്പോ കൊടുമ്പുളി
തേങ്ങര ച്ച്ക്കുമ്പളാ കൊടുമ്പുള്ളിടാ? . ഞങ്ങള് തേങ്ങരച്ച്‌ വെക്കുമ്പോ വാളംപുളിയാടാ
ആ മുളക് യാറിൽ കൊടുപുളിയാ ആ മൊളകറിക്ക് കൊടംപുളി ടുമ്പോ കറിയൊരു വെള്ളം പോലെ ഇരിക്കൂലെ ഇല്ലല്ലേ പക്ഷെ ഞ ഞാന് മല്ലിയിട്ടാ മതി. ആഹ്. ഞങ്ങള് വാളംപുളി പിഴിഞ്ഞിട്ടാണ് മുളകയാറ് പി പിന്നെ കൊടംപുളി ഇല്ലെങ്കില് മാത്രം തീരേ നിവർത്തിയില്ലങ്കിലേ തേങ്ങര ച്ച് ട്ണെല് വാളംപുളി പിഴിയുള്ളു.
ഞാനധികം ഉപയോക്കല് ന്ക്ക് വാളംമ്പു ളിയാ ഇഷ്ടം എന്റെ ഹസ്ബൻ്റിനാണെങ്കി കൊടംപൊളി നമ്മൾ മീനൊക്കെ വറ്റിച്ച് വെക്കുമ്പോള് കൊടമ്പുളി ഇട്ട്ങ്ങാട്ടെന്നെ മീൻ മൊളക് ട്ട് വറ്റിച്ച് അങ്ങനെ വെ അല്ലെങ്കിലൊക്കെ പിന്നെ ഉം ഇങ്ങനെ ഒഴിച്ച് പരാൻ പോലത്തെ കറിക്കൊക്കെ വാളംമ്പുളിയന്നെ ചേർക്ക അതും തേങ്ങ അരച്ച കറിക്കൊക്കെ വളം പുളിന്നെ ചേർ
ആഹ്
ഉം
മീനൊക്കെ അവിടെ കിട്ടുവോ
മീൻ ഇട്ട് ആന്ന് മൂപ്പര് വരുമ്പോ കൊണ്ട രല്ല ഇവിടെ അടുത്ത്ന്നൊന്നും വാങ്ങെല്ല അങ്ങാടിന്ന് വരുമ്പ കൊണ്ടരൂം അല്ലാതെ വണ്ടിക്കാരുന്നല്ല പെയിൻ്റിങ്ങാ
ആ ആ
സാധനങ്ങളൊക്കെ ഓര് വരുമ്പോ കൊണ്ടെര്ലാ അല്ലാതെ ഇവിടെ അടുത്ത്ന്ന് ഇങ്ങനെ വണ്ടി ഇതിലെ വരുമ്പോഴൊന്നും വാങ്ങലില്ല
അല്ല പകല് ഇല്ലല്ലോ ആരും ഇല്ലല്ലോ
ആഹ്
രാവിലെ എല്ലാം തീർ ത്തു വെച്ചിട്ട് വേണലേ പോകാന് ജോലിയൊക്കെ
ആ സ്കൂള് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പോവലില്ല സ്കൂള് ഇില്ലെങ്കില് വെടി മെഷീൻ ഇട്ട്ക്ക്ണ് ഞാൻ അവിടെ അപ്പൊ തൈക്കാളൊക്കെ കൊണ്ടു പോരും അപ്പൊ പിന്നെ ആ ഇന്നും നാളെ ഇഞ്ഞ് പൊവൂല തൈക്കാളെള ഇങ്ങോട്ട് കൊണ്ട് പോന്നി അത് പിന്നെ ഇവിടുന്ന് തയ്ക്കും പിന്നെ അധികം ആ കസ്റ്റമറൊക്കെ അവിടുത്തെ കസ്റ്റമർ ആണ് അപ്പൊ പിന്നെ ഞാന് അന്നൊക്ക് ഇള്ളെ വൈകുന്നേരത്തിനൊക്കെ ഉള്ള ഈ മൂപ്പരി പോകുമ്പോൾ വൈന്നാരം പോകുമ്പോളൊക്കെ കൊടുത്തുവിടും അങ്ങനെയൊക്കെ ചെയ്യില കൊറച്ച് ദൂരം തന്നെ ഉള്ളു ശ ചെലപ്പോ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും
ആഹ്
ൻ്റെ വ്യത്യാസമുള്ളൂ ബസിന് പോവാണെങ്കിൽ
അവിടെ ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് എത്ര രൂപയല്ലേ ഇനിങ്ങ കിട്ട് തയ്ക്കാന്
മുന്നൂറ്റി അന്പതാണ് ഞാാന് വാങ്ങല്
ഓ ഇവിടെൊക്കെ അറുന്നു ഇവിടെൊക്കെ ലൈനിങ്ങ ഇട്ട് തയ്ക്കണേന് അറുന്നൂറ് ആ
റ്റൻപത്
ഇതെന്താണെങ്കിലും അവരെടുക്കണമെങ്കിൽ നമ്മള് ലൈനിങ്ങിന്റെ കാവശ്യം കൂടി കൊടുക്കണം ലൈനിങ് നമ്മള എടുത്ത് കൊടുത്താലും ഉണ്ടാവും നല്ല ററ്റ ഇവിടെ ടൗണ ടൗൺ അല്ലേ നല്ല പൈസയാ
ആഹ ഉ നമ്മള് മുന്നൂറ്റിൻപത് തന്നെ പറയുമ്പോ ആൾക്കാര്
ആഹ ഇവിടെ പിന്നെ വീടുകളിലൊക്കെ തയ്ക്കും തയ്ക്കുന്നവര് അത്രയൊന്നും വാങ്ങിക്കൂല എന്നാലും ഉണ്ട് ഞാനിപ്പോ എന്ത